ഹലോ
ആ ഹലോ
കേൾക്കാമോ
ആഹ് കേൾക്കാം
ആ എന്തുണ്ട് വിശേഷം?
ഇവ്ടെ സുഖം അവിടോ?
ആ ഇവിടെയും സുഖം ഞാനിങ്ങനെ ആലോചിക്കായ്ര്ന്നു നമ്മുടെ വിഷുക്കാലൊക്കെ എന്ത്
എന്താ
വരുന്ന ടൈപ്പാ അങ്ങനെ പൊതുവെ അങ്ങനെ ആരും ആഘോഷിക്കുന്ന കാണാറില്ല
ഹലോ
അങ്ങനെ പൊതുവെ ഇപ്പം വിഷു അങ്ങനെ ആഘോഷിക്കാറില്ലല്ലോ.
അതെ അതെ വിഷു അങ്ങനെ ആഘോഷിക്കാറില്ല
പുതിയ കുട്ടികളെല്ലാരും ആ ഒര് വിഷുന്ന് പറയുന്ന ഒരാ ആഘോഷം പണ്ടൊക്കെ നമ്മക്ക് ആ ഭയങ്കര ഒര് സന്തോഷവായ്ര്ന്നു വിഷുന്ന് പറയുമ്പോൾ തന്നെ ഒരാഴ്ചത്തെ ആ... തയ്യാറെടുപ്പായിര്ന്നു ഡ്രസ്സ് ഇപ്പം നമ്മള് അമ്പലം ക്ഷേത്രങ്ങളിൽ പോകുന്നത് ഡ്ര സ്സ് വേടിക്കുന്നു പിന്നെ കൈ രാവിലെ കൈനീട്ടം കിട്ടുന്ന അതൊരു സന്തോഷവും ഒര് സമാധാനത്തിന്റെയൊരു ഒര് പ്രതീകമായിരുന്നു വിഷുന്ന് പറഞ്ഞ ആഘോഷം ഇപ്പൊ പൊതുവെ കുട്ടികള് അങ്ങനെ താല്പര്യപ്പെടാറില്ല.
അതെ ഒരു വർഷത്തിന്റെ തന്നെ കാത്തിരിപ്പായ്ര്ന്നു വിഷു എന്ന് പറയുന്നത് തന്നെ ഏഹ് സദ്യയയാലും എല്ലാം കൊണ്ടും വളരെ മനോഹരമായൊരു ഈ വർഷത്തിൽ ഒര് ഉത്സവം പോലെയാണ് വിഷുനെ നമ്മള് കണ്ട് വരുന്നത്
ഇപ്പൊ എടുത്ത് നോക്കുവാന്നെങ്കില് പൊതുവെ കുട്ടികൾ ഇങ്ങനെ എന്താണ് എല്ലാവരും ഫോൺ മൊബൈൽ ഫോണിന്റെ ഉപയോഗം വന്നതോടി തന്നെ കുട്ടികളെല്ലാം അതിൽ ഒതുങ്ങിപ്പോയി ഇപ്പം പൊതുവെ അങ്ങനെ എല്ലാ എന്നത്തെ ഒര് ദിവസം പോലെയാണ് കുട്ടികൾ എല്ലാവരും പലപ്പോഴും വിഷുവിനെ നോക്കി കാണുന്നത്.
ആ അതെ ഇപ്പഴ്ത്തെ കുട്ടികൾക്ക് വിഷുവിനെ പറ്റി ഒന്നും അറിയില്ല കൈനീട്ടത്തെ പറ്റിയും എന്താ എന്താ പറയ എല്ലാ ഇതിനെപ്പറ്റിയൊന്നും കു ഇപ്പഴ്ത്തെ കുട്ടികൾക്ക് അറിയില്ല പണ്ടത്തെ വെച്ച് നോക്കുവാണെങ്കിൽ വിഷു പിന്നെ നമ്മളൊരു ക കൈനീട്ടം കിട്ടാൻ വേണ്ടി തന്നെ കാത്തിരിക്കുവാരുന്നു വിഷുവിന് വേണ്ടിട്ട്
അതെ കൈനീട്ടം കിട്ടാൻ വേണ്ടി നമ്മളെല്ലാരും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. താങ്കളുടെ ഒരനുഭവം പറയാവോ വിഷുവിനെ കുറിച്ച്
അതെ അതെ ഒരു രൂപയാണെങ്കിലും നമ്മള് ആ ഒരു രൂപ തന്നെ കാത്തു സൂക്ഷിച്ചിങ്ങനെ വെച്ചേക്കും കൈന്നീട്ടം എന്താ പറയാ വിഷുവിനെ പറ്റി പറയുമ്പഴേ ആദ്യം ആ ആലോചിക്കുന്നത് നമ്മള് കൈനിട്ടത്തെ പറ്റിയാണ്.
അതെ അതെ അന്ന് നമ്മള് ആദ്യമേ കൈനീട്ടത്തെ പറ്റിയാരിക്കും നമ്മള് ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നത്. പെട്ടൊന്ന് വെരുന്നത് ഉം തങ്കളുടെ ഒരനുഭവം പറയാവോ വിഷുവിനെ കുറിച്ച്?
അതുപോലെ തന്നെ എന്താ വിഷുവാകുമ്പോ എല്ലാ എന്താ കുടുംബക്കാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടി വിഷു സദ്യ എല്ലാം കൂടെ കഴിച്ച് ആദ്യമേ കൈനീട്ടം അമ്പലത്തി പോയി ദൈവത്തെ കണ്ട് പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ വിഷുവിന്റെ ദിവസങ്ങൾ തൊടങ്ങുന്നത്
അതെ അതെ ഇപ്പം താങ്കള് പറഞ്ഞപോലെ തന്നെയാണ് എനിക്കും അങ്ങനെ ഒരുരനുഭവമാണ് ഉ ഉള്ളത് അപ്പോ വിഷുന്ന് പറയുമ്പോ രാവിലെ എഴുന്നേൽക്ക ക്ഷേത്രത്തിൽ പോവ്വ സുഹൃത്തു സുഹൃത്തുക്കളോടൊപ്പം പോവുക കുടുംബക്കാരോടൊപ്പം പോവുക ഒരു സന്തോഷവും സമാധാനം ഒക്കെയായ്രുന്നു ഇന്നത്തെ കുട്ടി
അതെ അതെ
ഇന്നത്തെ പൊതുവെ കുട്ടികള് ഇപ്പം നമ്മള് പറയണം ക്ഷേത്രത്തിൽ പോകുവന്നുള്ള ഒര്
അതെ ആഹ് അന്നത്തെ ദിവസം നമ്മള് എന്താണോ കണ്ണ് തുറന്ന ഉടനെ കാണുന്നത് അത് അത് എന്താ ആ ഒരു വിശ്വാസപ്രകാരം അത് സംബന്ധിച്ചാണ് ആ ഒര് വർഷം മൊ ത്തം പോകുന്നതെന്നാണ് പറയുന്നത്.
അതെ അതെ താങ്കള് പറഞ്ഞത് അതെ അതെ നല്ലൊരു ഉം അഭിപ്രായാണ് കാരണം നമ്മള് അന്നത്തെ ആ കണി കാണുന്നദൊടപ്പം ആണ് നമ്മുടെ ദിവസം ആരംഭിക്കുന്നത് കണിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മള് അവിടെ കൊടുക്കുന്നത് ഇപ്പൊ പൊതുവെ എന്താണ് ഇപ്പല്ലാരും പ്ലാസ്റ്റിക് ഉപയോഗമാണ് പ്ലാസ്റ്റിക് പഴങ്ങളും പച്ചക്കറികളൊക്കെയാണ് വേടി ച് വെക്കാറ് സമയതെര തെരക്കും മൂലം അവര് അത അങ്ങനെ ഇപ്പം എല്ലാ ജോലി ഭാരങ്ങളും എടുത്ത് ബുദ്ധിമുട്ടിക്കാതെ അവര് ജോലി ലളിതമാക്കിക്കൊണ്ടുള്ള ഒരു വിഷു ആഘോഷമാണ് ഇപ്പൊ ഈ തലമുറകളിൽ നമ്മൾ നടക്ക
അതെ അതിന്റെ എന്താ പറയാ പ്രസക്തി നൽകുന്നില്ല കാരണം നമ്മള് വിഷുന്ന് പറയുമ്പോ തന്നെ ഒരു വർഷത്തെ കാത്തിരിപ്പിനോടൊപ്പം അന്നത്തെ വിളകളും എല്ലാം വെച്ചിട്ടാണ് ഇപ്പൊ പന്നലായാൽ കൂടി ആ വിളകളെല്ലാം വെ ച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അതിന് പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം കൊണ്ട് എന്താവശ്യന്നരു പ്രാധാന്യം ഇല്ല പണ്ടത്തെ വിഷുവിൽ നിന്ന് ഇപ്പോയ്ത്തെ വിഷു വളരെ വ്യത്യസ്തമാണ്
അതെ അതിപ്പൊ അന്നത്തെ വിഷു ഇന്നത്തെ വിഷു
അതെ പണ്ടന്ന് പറയുമ്പോ നമ്മള് കാത്തിരിക്കുവായിരുന്നു ആഹ് അതെ ഇപ്പൊന്ന് പറഞ്ഞാൽ എല്ലാരും വെ വിഷു വരുമ്പോ തലെന്നായിരിക്കും അറിയുന്നേ ആഹ് വിഷു അപ്പൊ തന്നെ കടകളിൽ പോയി പെട്ടെന്ന് സാധനങ്ങള് വേടിച്ച് ഒരു തട്ടിക്കൂട്ടായിട്ട് എല്ലാം റെഡിയാക്കി വിഷു കണി കണ്ട് തിന്ന് അന്നത്തെ ദിവസം നമ്മള് ഒരു വർഷം
പ്പാണ്
അതെ നമ്മള് പണ്ടത്തെ ആൾക്കാരന്ന് വെച്ച് കഴിഞ്ഞാ ഒരു വർഷത്തോളം കാത്തിരിക്കുവായിരുന്നു വേണ്ടീട്ട് ഇപ്പൊന്ന് പറഞ്ഞാ എല്ലാം പെട്ടെന്നാണ്
അതെ അതെ ഇപ്പം തലമുറളെല്ലാം മാറി വെരുന്തോറും നമ്മുടെ ആഘോഷവും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്
അതെ അതെ പണ്ടത്തെ പൈ നില നിർത്താനുള്ള ഒരു ഇത് ഇപ്പോഴത്തെ തലമുറയ്ക്കില്ല
അതെ അതെ വള വളരെ നല്ല
പൂർണമായിട്ടില്ലെന്നല്ല ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം എങ്കിലും ഇല്ല എന്ന്എന്നെ പറയാം
അതെ അതെ ഇപ്പൊ തൊണ്ണൂ ആ തൊണ്ണൂറ്റൊമ്പത് നൂറിൽ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും നമ്മുടെ പൈതൃകം നിലനിർത്താനുള്ളൊരു ഉന്മേഷവും സന്തോഷവും സമാധാനവും അത് ആർക്കാ ഈ തലമുറകളിൽ വരുന്ന വളർന്ന് വരുന്ന കുട്ടികൾക്കുമില്ല മനുഷ്യർക്കുമില്ല എന്നുള്ളതാണ്
ഇല്ല ഇല്ല അതാ
അവരെല്ലാവരും എന്താണ് ജോലി തെരക്ക് മൂലം അവര് അവരുടേതായ ഒരു സ്വാർത്ഥതയിൽ നി
അതെ തീർച്ചയായും ഒരു എന്താ പറയാ ഒരു ഭാരം ഒഴിഞ്ഞു വെക്കുന്നത് പോലെയാണ് ഇപ്പോഴത്തെ ആൾക്കാര് വിഷുവിനെ നോക്കാനുള്ളത് പെട്ടെന്നെല്ലാം ചെയ്യുന്നു പെട്ടെന്ന് കണി കാണുന്നു കഴിയുന്നു അതോട് കൂടി എല്ലാം അവസാനിച്ചു പക്ഷെ പണ്ടത്തെ ആൾക്കാര് വെച്ച് കഴിഞ്ഞാ അവരുടെ ഒരു ഉ ത്സവം കൊണ്ടാടുന്നത് അതിനാലെ
അതെ അതെ വിഷു ആയിക്കോട്ടെ ഉത്സവമായിക്കോട്ടെ ഓണമായിക്കോട്ടെ എന്നീ ആഘോഷങ്ങളല്ലാവരും ലളിതമായി ലളിതമായി വളരെ ലളിതമായ ഒരു രീതിയിലാണ് അവര് ആഘോഷിക്കുന്നത് ആ പഴയ കാലങ്ങള്
നിന്ന് എന്താ പറയാ ഒരുപാട് ഒരുപാട് വ്യത്യസ്തമാണ്. ഇപ്പോഴത്തെ വിഷുവും ഓണം ആയാലും. എല്ലാം ഓണത്തിന്റെ തന്നെ. കഥകൾ പോലും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാനുള്ള ഇതില്ല
അതെത് ഓണത്തിന്റെ വിഷുന്റെച്ചാ വിഷു നമ്മളെ എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മള് ആഘോഷിക്കുന്നത് നമ്മൾ ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് കണി കാണുന്നത് എന്തുകൊണ്ടാണ് കണി കണ്ടാൽ എന്താണ് ആ ഒരു മലയാള മാസത്തില് നമുക്ക്
അതെ മേടമാസത്തില് ആഹ് മേടമാസത്തില് മേടമാസത്തില് തുട അല്ലല്ലേ മേഡം എന്ന് കേൾക്കുമ്പോതന്നെ പിന്നെന്താ കണിക്കൊന്ന പറിക്കാനും ഒക്കെ ആ സമയത്ത് ആ പൂ എങ്ങും കിട്ടാനും ഇല്ല.
അതെ പ്ലാസ്റ്റിക് കാണിക്കൊന്ന പൂവാണ് വെക്കുന്നത്. പ്പ തരും തലമുറകളില് എന്താണ് പ്ലാസ്
അതെ നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിന് ഒരു കുളിർമ നൽകുന്നതും എല്ലാം ആ എന്താ മരത്തിൽ നിന്ന് പറിച്ച് കൊണ്ട് വരുന്ന കൊഴിഞ്ഞു വീഴുന്ന പൂവായൽ കൂടി അത് കാ മനസ്സിനൊരു കുളിർമ വരുന്നത് അത് കാണും പോഴ. പ്ലാസ് പൂക്കൾ കണ്ടാലും നമുക്ക് വിഷു എന്ന് പറയൻ ഒക്കില്ലല്ലോ.
അതെ അതെ അ അത് നമുക്കരു സന്തോഷം അറിക്കാൻ സാധിക്കില്ല. കാരണം പലസ്റ്റിക് പൂവല്ലോ. ഇരിക്കുന്നു ഇപ്പ കുട്ടികൾക്ക് തന്നെ പൂ എന്തിന് ഇതിന്റെ പേര് പോലും അറിയാൻ സാധ്യതയില്ല. പലരും മാതാപിതാക്കളുടെ ഒരു അശ്രദ്ധയാണ്. മാതാപിതാക്കളും പറഞ്ഞു കൊടുക്കുന്നില്ലെന്ന ഉള്ളതാണ്.
പൂ എന്തിനാണ് എന്തിനാണ് നമ്മള് കണിക്കൊന ആ പറിച്ച് ഇപ്പ വിഷുപ്പണിയായിട്ട് വെക്കുന്നത്. അതിന്റെ ഒരു കഥയോ കാര്യങ്ങളോ ഒന്നും തന്നെ മാതാപിതാക്കളും പറഞ്ഞു കൊടുക്കുന്നില്ല. ചിലർക്കൊക്കെ ജോലി സാധ്യ ജോലിയുടെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം. ചില തലം തലമു അങ്ങനെ മാറിക്കൊണ്ടരിക്കയാണ്. ഫോണിന്റെ ഉപയോഗം വന്നതോടെ എല്ലാം മാറുന്നു എല്ലാ ആഘോ നമ്മള് മാറിക്കൊണ്ടിരിക്കുകയാണ്.
പണ്ടത്തെ തലമുറകൾ നിന്ന് ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായിട്ടാണ്. ഇപ്പോഴത്തെ ഇനി ഇനി വരും തലമുറകളില് ഓണോമ്, വിഷു എന്നത്. വെറുംരു എന്താ പറയാ നമ്മുടെ കലണ്ടറിൽലുള്ള ഒരു പേര് മാത്രം ആയിരിക്കും. ഇതിനെ പറ്റി ഒന്നും ആഘോഷിക്കാതെ വെറും കലണ്ടറിൽ ഒരു അവധി പോലെ അങ്ങനെ കൊടുക്കാനുള്ള ഇതും വരാം കാരണം ഇനി വരുന്ന തലമുറക്ക്. തലമുറകൾ ഇത് കൊണ്ടുപോകും എന്ന് വരെ നമുക്ക് സംശയം
അതെ അതെ അതെ അതെ ഇപ്പം ഇനി വരും തലമുറകളെല്ലാം കലണ്ടറിൽ നോക്കി ഓ എന്നത്തെ ഒരു ദിവസം പോലെ വിഷു. പതിനഞ്ചാം തീയതി. അതായത് ഇന്നത്തെ ഒരു ദിവസം പോലെ തന്നെ അവർക്കും അത് പൊക്കൂടിരിക്കും. അവര അവരുടേതായരു ഈ വിഷു ആഘോഷങ്ങളൊക്കെ മറക്കുകയാണ്. സത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ യഥാർത്ഥത്തി ആഘോഷിച്ചാല് നമ്മുടെ ജീവിതം സന്തോഷവും, സമാധാനവും കുടുംബക്കാരെയും, ബന്ദുക്കാരെയും ഒരു വിഷു കൈന്നിട്ടം കിട്ടുന്നത്ത് നമുക്ക് നമ്മുടെ ഒരു സന്തോഷമാണ് ഇത് പൊതുവെ തലമുറകള് ഇപ്പ ആഘോഷിക്കാറില്ല.
അതെ തീർച്ചയായിട്ടും നമ്മളൊരു സന്തോഷം തന്നെ വിഷു, ഒണം, വർഷത്തി അങ്ങനെയുള്ള ഓരോരോ സന്തോഷങ്ങൾ വരുമ്പോഴാണ് നമുക്ക് തന്നെ. എന്താ അത്രയും നാളത്തെ ജോലി തിരക്കിനിടൽ ഓണം വരുമ്പോ തന്നെ. ആ ഒരു സന്തോഷം. അതുപോലെ വിഷു ക്രിസ്മസ് അങ്ങനെയൊക്കെ ഓരോരോ ആ ഇത് വരുമ്പോഴാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും. എല്ലാം വളരെ സന്തോഷം ഇനി വരുന്ന തലമുറകൾക്ക് അതു ഉണ്ടാവുമോ എന്നന്ന്കൂടി ഇനി ഇങ്ങനെയുള്ള ആഘോഷം ഉണ്ടാാവുമോ എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു.
അതെ അതെ സംശയികണ്ടിരിക്കുന്നു കാരണം വിഷു വിഷു ഓണം, ഉത്സവം, എന്നി തുടങ്ങിയ ആഘോഷങ്ങളൊക്കെ കുട്ടികൾക്കും അത് ആഘോഷിക്കാനും ആരെക്കെ ഇണ്ടായിക്കാണ് പക്ഷേ എന്തെന്നാ ഇപ്പഴത്തെ തലമുറകളെല്ലാം മാറി ചിന്തിക്കുകയാണല്ലോ അവർ കിന്നത്തെപോലൊരു ദിവസം പോലാണ് അവര് വിഷു ആഘോഷിക്കുന്നത്.
അതെ നമുക്ക് നമുക്ക് ഇനി പ്രാർത്ഥിക്കാം ഇനി വരുന്ന തലമുറകൾ വിഷു വിഷുക്കണി വിശുസദ്യ എന്നത് എല്ലാരും ഒരു ഓർമ്മ മാത്രം ആവരുതെന്ന് നമുക്ക് പ്രാർത്ഥി
അതയത് വിഷു സദ്യയ. വിഷു സദ്യ ഒരുക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് സദ്യ ഒരുക്കുന്ന ഒരു ഒരു പ്രത്യേക ചടങ്ങാണ്. നമ്മളൊരു ആ ഒരു വർഷം ഉ് ഒരു തയ്യറെടുപ്പ
അതെ ഓണം പോലെ തന്നെ ഓണത്തിന് സദ്യ ഒരുക്കുന്നത്. പോലെ തന്നെ വളരെ പ്രാധാന്യം. അണു വിഷ സദ്യയ.
അതെ അതെ ഓണം തയ്യാറെടുക്കുന്നതാണ് വിഷു സദ്യ ഒരുരിക്കുന്നത്. സദ്യയിൽ തനൊ
വിഷുവിന് ഒഴിച്ചുടാൻ പറ്റാ ത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതിൽ ഒന്നാണ്. എഹ് വിഷു സദ്യ എന്ന് പറയുന്നത്. വിഷു എന്താ ഒരു പരിപും, പപ്പടവും ചോ ചോറും ആണെങ്കിൽ കൂടെ അന്നത്തെ വീട്ടില്. വിഷുസദ്യയായി
അതെ അതെ പരിപ്പും പപ്പടവും. അത് തന്നെ പല പല വി വിഭവങ്ങളാണ്. നമ്മൾ ആ സദ്യയില് ഒരുക്കുന്നത് തന്നെ. അപ്പതന്നെ ആരോഗ്യ പ്രശ്നങ്ങളും. കൂടെ നമുക്ക് പറ്റന്നു വരുന്നൊന്നുംമില്ല.
ഇത് വിടില്ല.
അതെ അതാവുമ്പോ പിന്നെ അതിനോടൊപ്പം തന്നെ. സദ്യയുടെ അവസാനം നമുക്കൊരു പായസവും നിർബന്ധമാണ്.
അതെ പായസം ഇല്ലാതെ എന്ത് സദ്യയാണല്ലേ?
അതെ നമ്മുടെ വയ് മനസും നിറയും നമ്മുടെ വയറും നിറയുന്ന
സദ്യന്ന് പറയുമ്പോ തന്നെ നമുക്ക് എന്താ പറയാ. എന്താ പച്ചടി തൊട്ട് പായസം വരെ അവസാനിക്കുന്നതിലല്ലേ. സദ്യ എന്ന് പറയുന്നത് തന്നേ.
അതെ അതെ പച്ചടി തൊട്ട് ആഹ് പായസം വരെയാണ്. ഒരു സദ്യ എന്ന് പറയുന്നത്. നമുക്ക് സദ്യ
അതെ ഇല വെട്ടാൻ പോകുന്നതും. കറികൾ ഉണ്ടാക്കുന്നതും. എല്ലാ ഓരോരോ സന്തോഷങ്ങൾ എല്ലാ ഓരോ ഓർമ്മ ഇപ്പോഴും എന്താ പറയാ ഓരോരോ ഓർമ്മകളെന്നെയാണ്.
അതെ അതെ ഇപ്പം എല വെട്ടാൻ തുടങ്ങുന്ന മുതലേ രാവിൽത്തെയുള്ള ഒരുക്കങ്ങളാണ്. അതി പ്രത്യേക ഒരു സന്തോഷം ഒക്കെ ആയിരുന്നു നമുക്ക് വിഷു എന്ന് പറയുന്ന ഒരു ആഘോഷം തരുന്നത് തന്നെ. ഏഹ് ത്തെ തലമുറകളെന്ന് പറയുമ്പോൾ തന്നെ. യവര്
ചെയ്തു തീർത്ത ഒരു ഇത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു എന്ന് തന്നെ പറയാം. അന്നത്തെ ഒരു പെടാപ്പാട് മൊത്തവും ആ ഒരൊറ്റ ദിവസത്തിലുണ്ട്. കണി കണ്ട് തീരുന്നതോടു കൂടി ച സദ്യയുണ്ട് കഴിയുന്നതോടുകൂടി മനസ്സിലിരിക്കുന്ന ആ ഒരു സന്തോഷവും സമാധാനവും.
അതെ അതെ ഇപ്പോത്തെ പറയുന്നത് പ്ലാസ്റ്റിക് എല്ലാം പ്ലാസ്റ്റിക് ഉപയോഗമാണ്. പ്ലാസ്റ്റിക് എല വേടിക്കുന്നു. സദ്യ ഞാനിപ്പോ വീട്ടിൽ ഉണ്ടാക്കാറേയില്ല. അവര് പുറത്തുന്ന് വേടിക്കുകയാണ് ചെയ്യുന്നത്.
എല്ലാവരും എന്താ പറയ പ്പോഹ് എന്താ കടകളിൽ നിന്നും എല്ലാം വാങ്ങിച്ചു കൊണ്ട് വന്ന് പെട്ടെന്നുള്ള സദ്യ. പിന്നെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഏഹ് പൂക്കളും. എല്ലാം തന്നെയാണ് ഓഹ് ഓണത്തിനും അതുപോലെ തന്നെയാണ് അത്തം ഇടുമ്പോഴും എ പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ടുള്ള അത്തം. ഇതിനെല്ലാം നമ്മുടെ പണ്ടത്തെ പൈതൃകം നിലനിർത്താൻ ഒക്കുവോ എന്ന് തന്നെ സംശയാണ്.
അതെ അതെ ഇനിയിപ്പൊ നമുക്ക് ഇനെ ആഹ് വിശ്വസിക്ക ഇനിയിപ്പോ വരും തലമുറകളെല്ലാം മാറി ചിന്തിക്കട്ടെന്ന് ഫോൺ ഉപയോഗം മാറ്റി ചിന്തിച്ച്. ഇപ്പൊ അവരും നമ്മടോടൊപ്പം തന്നെ വിഷുവൊക്കെ ആഘോഷിക്കാൻ സാധിക്കട്ടെയെന്ന്. നമുക്ക് വിഷ് പ്രാർത്ഥിക്കാം വിശ്വസിക്കാം എത്ര നേരകോട്. സംസാ സംസാരിച്ചതിന് നന്ദിയുണ്ട്.
അതെ അതെ നമുക്ക് പ്രാർത്ഥിക്കാം ഇനി വരുന്ന വിഷു ഇനി എന്താ പറയാ വിഷുവിനൊരു അവസാനം ഉണ്ടാകാതെ എല്ലായ്പ്പോഴും വിഷു ഉണ്ടാവട്ടെന്ന്. എല്ലാവരും ആഘോഷിക്കട്ടെ എന്ന്. നമുക്ക് ആഹ്
ആ വിശ്വസിക്ക ആഹ് നമുക്ക് എന്നോട് ഇത്രയും നേരം സംസാരിച്ചതിന്. വളരെയധികം സന്തോഷമുണ്ട്.